ആഹ് ഇണ്ട്
ഉം ഞമ്മടെ കല്യാണം എന്ന് പറഞ്ഞാല് വല്യ ഡ്രസ്സ് ആണ് ഏറ്റവും കൂടുതല് വേണ്ടത്
ആഹ് റേറ്റിന്റെ നല്ല റേ ഉം ഞമ്മള് എന്തേലും ഇപ്പം ഒരു പെരുന്നാള് വന്നാ തന്നെ ഒരു കടയൊക്കെ നോക്കി ഞമ്മ ആൾക്കാര് റേറ്റ്ല്ലേ നോക്ക് നമ്മൾ സാധനം അത്രയും വേലണ്ടത് അത്രയും വെല്ലല് എടുക്കുന്ന ഒരു ഓണത്തിനൊക്കെ പോയി നോക്കി
ആ
ഓലൊക്കെ അങ്ങനെ അങ്ങനെ
സിംമ്പിള് ള്ള ഡ്രസ്സ് പക്ഷെ അതുനല്ല ഭംഗിയുണ്ടാവും
നല്ല ഭംഗിയുണ്ടാവും
അവ ഒരു വില കോറഞ്ഞ തുണി ഇട്ക്കാം ന്നിട്ട് അത് നല്ല മോഡലാക്കി അടിക്കാ
ഡക്സേസിലേന്നെ പോയോക്കി കഴിഞ്ഞാന്നെ ഒരു പാഗത്തെ ഒരു വിലക്കേക്കാര ഞമ്മള ഈ പെരുന്നാളവൂമ്പോ ള്ള വേലൊക്കെ കൂട്ടിടാ തോന്ന്ണ്ടേ നമ്മളേ ആൾക്കാർക്ക് വേല കണ്ട വേല ള്ളതള്ളൂ പറ്റേ വേലല്ലാത്ത നമ്മളേ ആൾക്കാ ആൾക്കാർക്ക് കണ്ടാ അത് മോശന്നുള്ളതാ
മോശാ ആഹ്ശരിയ എന്ത് വെല കൊടുത്താലും വേടിക്കു ചെയ്യല്ലോ മ്മളേ ആൾക്കാരൊക്കെ
ആഹ ഇപ്പൊ ഒരു ചുരിദാർരടിക്കാ രണ്ടായിരത്തിന്റെ മൂവായിരത്തിന്റെ മോളിൽ ഉള്ളായാല
മോ പറ്റൂല ആഹ അതും ഇങ്ങനെ വർക്ക് കൂടിങ്ങാണ്ട് പക്ഷെ അത് നമുക്ക് ഈ ഫംഗ്ഷനുകൾക്ക്ള്ളു ഇടാൻ പറ്റ ക പിന്നെ വേറെ എന്തേിലും ഇടാഞമ്മക്ക് ഭയങ്കര ചമ്മലണേ
ആഹ അന്നെ ഞാൻ സത്യം പറയാണ് ഞ അങ്ങനെ മോഡ മോഡല് നോക്കിയാ ണ്ട് വല്ലാതെ ഇട്ക്കലില്ല പിന്നെ മോഡല് പോയി കഴിഞ്ഞാ പറ്റൂലല്ലോ
ആഹ് ശരിയാണ് സാധാ സിമ്പിൾ ഡ്രസ് ഇട്ട് നമ്മക്ക് കൊറെ കഴിഞ്ഞാൽ നമ്മുക്ക് ഇങ്ങനെ ഇടുംയും ചെയ്യാ പിന്നെ നമുക്ക് വീട്ടിലിടും ചെയ്യേ
ആഹ അെ പ ഇറങ്ങണ മോഡല് മോഡല് ഡല് നോക്കി എടുത്ത കഴിഞ്ഞാല് പിന്നെ മോഡല് കഴിഞ്ഞ പിന്നെ ഇതായി
ആ ആ എക്കും സിമ്പിൾ ഡ്രസ്സൾ ഇഷ്ടം ഇക്ക വലിയ മോഡലന്നും ഇഷ്ടമല്ല അധികം വർക്ക് കൂടിയവുന്നു
ആഹ ഓവറ് വർക്ക് ഒന്നും
ഉ പിന്നെ ചേലേ ചേലേ തുണികളൊക്കെളഇഷ്ടം ഇട്ട ഇടാൻ ചേല തുണികള് ഇടാൻ നല്ല സുഖേക്കാര
ആഹന്നെ ആ ചെലതുണ്ടല്ലേ ഒരു കുത്തണ ടൈപ്പ്ണ്ട്
ആഹ അങ്ങനത്തെ ടൈപ്പുണ്ട്
ആ
ഇപ്പോ പക്ഷേ ഫോണിന്റെ തുണിയായിട്ടുള്ളല്ലോ എല്ലാം വരണത്
ആഹ
ഉം ആ
ഇപ്രാവശ്യം പെരുന്നാക്ക് തുണിാളൊക്കെ എടുത്തില്ലേ
ആഹ് പെരുന്നാക്കെക്കേ എടുത്തു പെരുന്നാളൊക്കായ ഡ്രസ്സൊക്കെ എടുത്തു അത് വല്ല വില ഇല്ലാത്ത എടുക്ക അപ്പൊ എല്ലാ പെരുന്നാ കൊടുക്ക മറ്റേത് പറഞ്ഞ നമ്മള് രണ്ടായിരം മൂവായിരം അപ്പൊ കുടുത്തിട്ട പൈസ ഒക്കെ എടുക്കുക അങ്ങനത്തെ എടുക്കൂല്ല ഞാൻ സിമ്പിളാ എടുക്കും അപ്പൊ എല്ലാ പരുന്നാൾുംടുും അച്ചാല് പാൻറയും ടോ പാാന്റ് ണ്ടാവും അപ്പൊ അയ്ക്ക് വല്ല ടോപ്പുകള് അങ്ങനെ അത്രേ ഉള്ളൂ എടുക്ക
ആഹ പാൻറ് ഉണ്ടെങ്കി അയിക്ക നമ്മക്ക്ല്ല ടോപ്പ് ഞങ്ങള് ചെറരുന്നക്ക് നല്ലത് രീതിക്ക് എടുക്കട്ടില്ലേ വലിയ നാഗൊക്കെ പിന്നെ വെറും ടോപ്പ ഒക്കെ ഉള്ളൂ എടുക്കുക ഫാൻറ് ഉണ്ടെങ്കിൽ ഐക്ക് ഓരോ ടോപ്പണ് എടുക്കും
ആഹ്
അങ്ങനെയൊക്കെ കാട്ടും ചെറിയരുന്നാക്ക് പിന്നെ നല്ല രീതി കൊടുക്കും എല്ലാവർക്കും
ആഹ് കുട്ടികൾക്ക് പിന്നെ ഉപകാരട്ടെ കുട്ട്യോൾക്ക്. പിന്നെ എല്ലാ പെര് ന്നാക്കും. ഒൽക്. ഡ്രസ്സ് വാണം. അത് നിർബന്ധ.. അവര് പള്ളിൽ പോവുമ്പോഴൊക്കെ. ആൺകുട്ട്യോളാ ആവുമ്പോ. അവരൊപ്പൊ. പള്ളിക്കക്. പോവുമ്പോ..
ഹെന്നെ. ന്റെ മോൻകു. ടുക്ണില്ലാ ഒക്കെ. പറയൂട്ടോ.. പിന്നീ. ഞമ്മക്ക് ഈ. പള്ളിക്കൊക്കോണത്. ഹ് ബോ. ടുത്തിട്ടില്ലെങ്കി രുതല്ലെ..
ആഹ്. ക്കെല്ലാരും ഇങ്ങനെ പുതിയ ഡ്രസ്സ് ഇട്ട് പോവുമ്പ. അവര്ക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ..
ആഹ്. പിന്നെപ്പമ്മുക്ക്. സുന്നത്ത്ല്ലേ. നമ്മുക്ക്.. കുളി കഴിഞ്ഞ് പുതിയ ഡ്രസ്സ് ഇടല്. ആഹ് ഇന്റെ വല്ല്യ പെണ്ണിനൊക്കെ.. റബ്ബേ. ഏതേതും പറ്റൂല. ഇപ്രാവശ്യക്കെ ത്ര.. കടിയിലാ കേറിക്ണന്നോ. ക്ക് ഡ്രെസ്സിന് വണ്ടീട്ടേ.. ഹേ. ഞാനാദ്യതന്നെ.. ഞൻ ആദ്യതന്നെ. ഓളോ. ഒപ്പം. പോയതന്നല്ല.. ഞാൻ പൈസ കൊടുത്തണ്ടർണെ. എന്താണ്. ഒ. ന്റെഅനിയ തിനോള്. ഓൽ പോണ്ട്. അപ്പൊ ഓലപ്പം പോയിടുത്തോർന്ന്. ന്റെഅനിയത്തി. പറയാ.. ഒ. എത്ര കടീല. കെറീക്ണത്. ഓക്ക് പറ്റണ്ടേ.. മ്മ്ഹ്. ഓക് ഇവടെ. ദുനിയാവിലൊവുടി. ഇല്ലാത്ത മോഡലാണ്. ഒകെ.. കണ്ട മോഡലും. ഓള്ഒത്ത്ട്ടാലും. ഇത് കണ്ട മോഡലാണ്..
ഇനി ചെല കുട്ട്യോളങ്ങനെയാണ്. ഇ തൊന്ന്. കാണിചോ. സിഫ്
ആഹ് പൂക്ക് ക്ലാസ്സിലാർക്കു ഇല്ലാത്തത്. ഇന്നമ്മാ. കിട്ടിയൊ.. ക്കുമ്പോ. ഒരു ടോപ്പാണിട്ടില്.. വെറും. ഒരു ടോപ്പ് മാത്രം. ഒന്ന അ യിരത്തി അഞ്ഞൂറിന്റെ. മോള്..
ഓഹ് അങ്ങനെണ്ട്.
ന്നട്ട് വെറും. എന്തത്തോരു. പേര് പർണു.. ബ്രാൻഡ് എന്തോ ഒരു ബ്രാൻണ്ടാണ്. അർണു.. ന്നട്ട് ഞാൻ പർണു. വാപ്പ അർണു.. വാപ്പനോട് അർണപ്പൊ. അഹ് ഇഞ് അഹ് മാത്രം. ഇട്ടാ മതി. ഇനി ഫേന്റോന്നും. മണ്ടാർണു. അത്രക്ക് ആഹ്
രിയണ്. അങ്ങനെണ്ട് വെറൈറ്റിണ്ട്. ആയിരതഞ്ഞൂർപ്യാ. ഞമ്മളാഡ്രസ്സ്‌.. അയ്ന് നമ്മള് പാൻട്. ശാളും. ജുബ്ബി ടുകുയ്..
ല്ലെ വെറും വൈറ്റും വേറൊരു. ക്രീമൊക്കെ കൂടിട്ട്.. അന്ന്. കളർഫുളും. ഇതൊന്നുല്ല. ട്ടിയാൻ. പർണു കൊർ. ച്ചകൊരു. ഇത്ള്ളത്. അന്റെ മൊത്ത്ക്. എറ്റിത്.. കൊറഞ്ഞൊരു. കളറൊക്കെള്ള. എടുത്തുടനോ. അർണിട്ട്.. അവോന്ന്തില്ല. അങ്ങനെ അങ്ങനെ..
ആഹ്
ഹ്ഹ്. ചെറിയന്നാക്. പിന്നെ എല്ലാർക്കും. ടോപ്പ.. ആഹ്. അയന്നേ..
ഉം
പാർട്ടിവെർ. ഇട്ത്തോ. അർണിട്ട്. ഏഹേ. പെരുന്നക്കാരും. പാർട്ടിവെർ. ടുക്കൂലർണികാണ്ട്..
ആഹ്. പഷേ. നോക്കി നമ്മളോരിക്കെ. പാർട്ടി വേയറടുത്ത്ക് ണ്...
ഞാൻ പർണു. ക്കെല്ല കല്യാണതൊ ണ്ടാവുമ്പോ. എപ്പളും ഇടാലോ. ടുത്തോരണ്ട്. മ് ഹ്ഹ്..
ആഹ്..
മ്ഹ്. ഇന്ന്. എന്താ ഉച്ചക്ക് ഫുഡ്ണ്ടാക്കി..
ഏഹ്..
ഇന്നന്താ. ഉച്ചക്ക് ഫുഡ്.. ഉച്ചക്കെ എന്താ.. ഹലോ ഹലോ ഹലോ ഹലോ കേക്കണില്ലേ ഹലോ
ഏ ആഹ വേറെ ഞാനൊക്കെ ഇന്നലത്തെല്ല അഡ്ജസ്റ്റ് ചെയ്തക
ആ
ഒക്കെ ഇണ്ടായിരുന്നു പിന്നെ ഇന്ന് മീന് വന്നിട്ടുംല്ല
കുട്ടിയക്ക്‌ പിന്നെ സോയാബീൻ ഉണ്ടാക്കിനി സ്കൂൾ കൊണ്ടകൻ പച്ച പൊരിച്ചീനി
ഉം ഉം
ഉ ഉം
ചോറ് കൊണ്ടോവാ അയ്യ അവിടന്ന് വേടിക്ക
അല്ല ചോറ് കൊണ്ടപോണം വലിയ മോക്ക് പത്തിലാണ് ഓക്ക് മോർണിംഗ ക്ലാസ്സ്‌ ഉണ്ട്‌ ഓക്ക് കൊണ്ടോണം പിന്ന രണ്ടാമത്തോളും കൊണ്ടുപോവില്ല ഓള് സ്കൂള്ന്ന് വാങ്ങും ചെറിയോന് പിന്നെ വേറെ സ്കൂളാണ് ഓന കടെ ചോറ് കൊണ്ട പോണം ഇവിടെ ചോറണ്ടാവല
ഉ രാവിലെ അതൊരു തന്നെയണല്ലേ ചോറും കൂട്ടാനും ആവാനും ചെറിയ കുട്ടി കൂടി ആകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ല
ഉ രാവിലെ അന് പോക്ക് അഞ്ചര കാവുമ്പോ അഞ്ചുമണി ആവുമ്പോൾ എണീക്കും റൈസ് കുക്കർക്ക് വക്കും ചോറ് വേഗണ്ട് ആത ഓക്ക്ള്ളതെ അങ്ങനെ കട്ടും കുട്ടൻ എന്തെങ്കിലുമൊക്കെ മസാല ഇരുമ്പിയൊക്കെ വെക്കും ഫ്രിഡ്ജക്ക് അപ്പ ഉപ്പേരിക്ക് അതായല്ല അത നുറിക്കി വെക്കും ഉപ്പേരക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞ വെക്കും ഉം അങ്ങനെ വെച്ചാൽ മതിയല്ലോ
ആ
എണീറ്റിട്ടൊക്കെ പാണി എടുക്കല്ല ഒന്ന നടക്കൂല
നടക്കൂല
ഉം
പിന്നെക്കെ രാവിലത്തെ കടി കൊണ്ടു പോവാ
പിന്നെ അര്ന ഒന്നാ വേഗ വ നല്ലവണ്ണം ഭക്ഷണം കഴിച്ചു പോയാത് ഇതിപ്പോ രാവിലെ തന്നെ ഭണം ഭക്ഷണം കഴിച്ച അങ്ങനെ പോവൂല്ല പിന്നെ കഴിഞ്ഞിട്ട് ട്ടണിപ്പോ മോർണിംഗ ക്ലാസ്ണ്ടായതുക കൊണ്ട് സ്കൂൾ വിട്ട് ഇപ്പൊ ട്യൂഷന്
ആഹ ആഹ്
അർക്കും ആ ട്യൂഷനും കൂട കഴിയുമ്പോത്തെ ആറ് അറര ആകും പരകത്തണങ്കി
ഏ
അത്രയും നേരൊക്കെ വിഷന് ഇരിക്കാരണം ഗ്യാസ് റിയ ആകെ ഇതാവും പറ
ഉം അവരൊക്കെ ഒന്ന് സഹായിക്കേണ്ടത് അവർ വൈകുന്നേരം വരെ സ്കൂളും കാര്യങ്ങളും അല്ലെ എതെങ്കിലൊക്കെ ചെറേ സാധന
ശെ ഞായറാഴ്ച ഒയവാണ് ട്യൂഷന് ഞായറാഴ്ച ഒഴിവാക്കിക്കാണ് ഓല് സാ ഇാര എന്ന ഈ കുട്ടിയൊക്ക ഒരു ഒഴിവ് വേണ്ടേ പറഞ്ഞിട്ട്
ആഹ
വന്നാലൊന്നും ഒഴിവില്ല വന്നാ പിന്നെ ഒല്ക്ക് കുളി നന ഓലോ യൂണിഫോമ തിരുമ്പിടലും ഒക്കെ ആവുമ്പോത്തന്നനെ മഗ്‌രിബ്ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുക്കൽ കയ്യും ആ അല്ലെ പിന്നെ പഠിച്ചായിരിക്കല്ലേ
ആഹ് ശരിയാണ്
ഞായറാഴ്ചൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിലും ക്കെ എടുത്തരും
ആഹ ആഹ
പിന്നെ പപ്പ പ്പ ഇത് പോവോളോ കൊഴപ്പല്ല ഈ മന്സത്തി ഉള്ളതൊണ്ട്
ആഹ് അയ്ന സ്ഥിരായിട്ടാ സ്ഥിരായിട്ടാ
ആഹ് നാല്പ്പയിസം സ്ഥിരായ്ട്ട്
ആഹ് മഴ ഉണ്ടോ മഴ എന്തായി മഴണ്ടോ മഴണ്ടോ
മയ പെയ്തിനി രാവിലെല്ല വെയിലനി പിന്നെ ഒന്ന് മഴ പെയ്തു പിന്നെ ഇപ്പോ വെയിലോറച്ണ്ട്
ഇവ്ടെ മഴ
ഹാ ഇന്നലെണ് ഞങ്ങ ഇത്രീം ദിവസ ആയ്ട്ട് ശരിക്കോന്നും ചൂടില്ലാതോന്ന് കെടന്ന്ണത്
ഏഹ് ആഹ ഞ പപ്പ പ എ തണുപ്പല്ലേ എന്ത് തണുപ്പാണ് ന്നലെ രാത്രി ഫാനൊന്നും ഇടണ്ട ആവശ്യം ണ്ടായിട്ടില്ല
ഉ ഞ യ്ക്ക് എന്ത്ല്ലെങ്കിലും ആ ഫാനിന്റെ ഒച്ച ഒന്ന് കേക്കണം ഒറങ്ങണങ്കി
ഞാടും ചെറുതായിട്ട ഇടും അപ്പൊ ഇവിടത്തെ ഇപ്പ ഇങ്ങനെ പറിം ഈ തണുപ്പിനും ഫാനിടാന്ന്
ആ ഇൻക്കും ചെറുതായിട്ടോന്ന് ടണം ആ ഫാനിന്റെ ഉച്ചേട്ടാലോള്ള ഇച്ച് ഒറക്കം വര ആഹ് ന്നാലും പോതച്ചാലും വേണ്ടില്ല ഫാന് വേണം
ആഹ് ന്നാ ഓക്കെ ഞാൻ വിളിക്കാം
ആഹ് ആയി